ഹലോ ആ എനിക്ക് കേക്കാം അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കാം കേക്കാം
എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ ആഹാരക്കെ കഴിച്ചോ?
താൻ കഴിച്ചോ?
ആഹ് ഞാനും കഴിച്ചു പിന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ
ആഹ് എല്ലാർക്കും സുഖം പിന്നെ മഴ ഒക്കായും മൂ ഇല്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അത് ഉണങ്ങണം എങ്കില് വെയില് വേണം അപ്പം മഴയാണെങ്കി ഇത് മൊത്തം അളിഞ്ഞു പോകും നമുക്ക് ഒറ്റ പച്ച പയറും
ആഹ് അത് സത്യാണ് ഈ മഴ
വിഷമുണ്ട് എങ്കിലും പകങ്കിലും വന്ന
ഞങ്ങൾക്കും ഞങ്ങളും ഇവിടെ വീട്ടിൽ ഈ മുളക് വാങ്ങിട്ട് അത് ഉണക്കാൻ ഇടും മുളക് വാങ്ങി അത് ഉണക്കിയിട്ട് അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പുറത്തു നിന്നും മുളക് പൊടിയൊന്നും അങ്ങനെ വാങ്ങാറില്ല അപ്പൊ അതും ഇങ്ങനെ ഒണക്കാൻ ണക്കാൻ ഇടുന്ന സമയത്തൊക്കെ മഴ വരും മഴ മഴ നനഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് ചീത്തയായി പോവും
ആഹ് ചീത്തയാവും ഞങ്ങടെ
അതുപോലെ
ഇ മഴ വരുന്നതിന് തൊട്ട് മുമ്പ ഒണക്കി പൊടിപ്പിച്ച് വെച്ചത്
ഉം അതെ ഞങ്ങള് ഇതേപോലെ മുളക് മഞ്ഞള് തേങ്ങ തേങ്ങ നമ്മള് എന്താ അരിഞ്ഞു ഉണക്കി കൊപ്രയാക്കില്ലേ അതും ഇതേപോലെ ചെയ്യാറുണ്ട് അതൊക്കെ സ ത്യം പറഞ്ഞാൽ ഈ നല്ല വെയിലുള്ള സമയത്ത് അതൊക്കെ ചെയ്യണം അല്ലാതെ വെയിലല്ലാത്ത സമയത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് നമുക്ക് എപ്പഴാണ് മഴ പണി തരുന്ന എന്ന് പറയാൻ പറ്റത്തില്ല
ആ നാ എണ്ണ ആണെങ്കി ഒരുപാട് നാൾ ഇരിക്കത്തതും ഇല്ല പിന്നെ
ആഹ് അതാ അതെ അതെ പിന്നെ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ബോറടിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്ത് എടയ്ക്ക് സിനിമയൊക്കെ കാണാനോ പുറത്ത് കറങ്ങാനോ ഒക്കെ പോവാത്തത് എന്താ
ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടുതലും സിനിമയായിരിക്കും ഞാൻ കാണുന്ന
എങ്ങനെയാ തീയറ്ററില് പോയിട്ടാണോ സിനിമ കാണുക അതോ ടി വിയിലോ അല്ലെങ്കിൽ ഫോണിലൊക്കെ കാണാറുണ്ടോ
ഫോണില് കാണാറുണ്ട് പിന്നല്ലകിൽ അങ്ങനെ പോവാറുണ്ട് ഇപ്പം പുതിയ സിനിമ മറ്റെ സൂര്യയുടെ ഒരു സിനിമ കണ്ട് കറുപ്പ്
ആണല്ലേ അത് കണ്ടിരുന്നോ
ആഹ് അത് കണ്ടായിരുന്നു കൊള്ളാം നല്ല സിനിമയാ നമ്മുടെ തിയേറ്ററില് പോയി കാണാൻ ഉണ്ട് സൗണ്ട് എഫക്റ്റ് ഒക്കെ അറിയണങ്കില് ഈ തീയേറ്റർ പിന്നെ ഒരു ഫിക്ഷൻ സിനിമയാണ് ഒരു ട്ടികളെ അല്ല ഫിക്ഷൻ സിനിമയാണ് അത് ഈ സൂര്യ ഫാൻസ് ആയിരുന്നു പുതിയ പിള്ളേര് ഉണ്ടായിരുന്നു കൂടുതലും വന്നത് സിനിമ കാണാനൊക്കെ
അതെ അതെ ആ എന്നാ ഞാനും എനിക്കും സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം ഞാൻ ടിവിയിലും മൊബൈലിലും ഒന്നും അങ്ങനെ സിനിമ കാണാറില്ല കാരണം എന്തോ ടിവിയിലൊക്കെ കാണുമ്പൊ പരസ്യമൊക്കെ വരുന്നോണ്ടായിരിക്കാം അതിനുള്ളൊരു ക്ഷമ തോന്നാറില്ല പക്ഷെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മള് എന്താ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കുറെേ കൂടി എല്ലാരായിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോ വലിയ സ്ക്രീനിൽ അത്രയും സൗണ്ടിലൊക്കെ കാണുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തിയറ്റർ കാണുന്നായിരിക്കും
അതാണ് ഫാമിലിയ ആയിട്ട് ഒന്നും ഗേറ്റുഗെതർ അല്ലെങ്കിൽ ഒത്തുകൂടാൻ പറ്റിയൊരു സമയവും ഇങ്ങനെയൊക്കെയ അല്ലാതെങ്ങാണ് നമ്മള് ഒരുമിച്ച് കൂടുന്നില്ലല്ലോ
അതെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് സിനിമക്കൊക്കെ പോകാറുള്ളൂ അപ്പം ഇപ്പം വെക്കേഷനും കൂടി അല്ലേരുന്നു അപ്പം സിനിമയ്ക്കൊക്കെ പോയി പുറത്തുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുംമ്പം അതൊരു ഒരു വേറെരു സന്തോഷമാണ്
ആണ് ആണ് ഇപ്പം എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുന്നനെകാട്ടിൽകൂട്തൽ നമ്മക്ക് കുറച്ചു നേരങ്കിലും ഫാമിലിയ അയിട്ട് എല്ലാരുമായിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം അതായിരിക്കും നല്ലത് അല്ലെങ്കി ഇപ്പ ഇപ്പ ആരും അങ്ങനെ വീട്ടുകാരുയിമയിട്ട് ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഒന്നും താല്പര്യപ്പെടുന്നില്ല
അത് സത്യാണ് അതിന്റെ പ്രധാന കാരണം ന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ കടന്നുവരവാണ് ഇപ്പൊ ഒരു വീട് വീട്ടില് നാല് പേരുണ്ടെങ്കില് ആ നാല് പേർക്കും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ കാണും അപ്പം ആ നാല് പേരും അവരവരുടെ കാര്യം നോക്കി നാല് മുറികളിലായിട്ട് ആയിരിക്കും ഇരിക്കുന്നത് അപ്പം വീട്ടുകാാര് തമ്മിൽ പോലും ഒരു കോണ്ടാക്റ്റ് ഒരു കണക്ഷൻ ഇല്ല അവര് തമ്മിൽ ഒരു ബന്ധം ഇല്ല ആ എന്താ പരസ്പരം ഉള്ള കാര്യങ്ങളൊന്നും അവര് അറിയാൻ ശ്രമിക്കുന്നുല്ല അപ്പൊ അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇടയ്ക്കൊക്കെ വീട്ടുകാരുമായിട്ട് പുറത്തു പോവുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്
ആണ് ആണ് തീർച്ചയായും ഇപ്പം എല്ലാരും ഇപ്പൊ കുഞ്ഞു പിള്ളേരുടെ കയ്യിയില് വരെ ഫോണാ കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നിപ്പം ഉം ഈ മാതാപിതാക്കൾക്ക് സമയം കുറവാണ് ശരി സംബന്ധിച്ചു പക്ഷെ ഇങ്ങനെ ഒരു തലമുറ വളർ ത്തി എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കുന്നില്ല കാര്യം എല്ലാരുടെേയും കയ്യില് ഫോണാ കൊടുക്കുന്നത് ഈ ആഹാരം കഴിക്കണമെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെൽ ഫോൺ കൊടുത്താലേ കഴിക്കതൊള്ളൂ. അങ്ങനത്തെ വാശികളും നിർബന്ധങ്ങളും കൊണ്ടുവരുന്നത് തന്നെ ഈ മാതാപിതാക്കൾ തന്നെയാണ്.
അത് സത്യമാണ് പണ്ട് കാലത്ത് ആർക്കും മൊബൈൽ ഫോണന്ന് പറയുന്നൊരു സാധനമില്ല അപ്പ അപ്പൊ അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളർന്ന വന്നത് അവരിങ്ങനെ ഫോണോ ഒന്നും കണ്ടല്ല അവള് അവര് വളർന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നില്ലെങ്കിലും ഉടനെ തന്നെ അവരുടെ കയ്യിൽ ഫോൺ ഫോൺ എടുത്ത് കൊടുക്കും അപ്പൊ അവര് ആ ഫോണില് മുഴുകിയിരിക്കുമ്പോൾ അവര് ആഹാരം കഴിക്കും. അതുേപോലെ കുഞ്ഞുങ്ങൾ വാശി പിടിക്കയോ കരയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കരച്ചില് മാറ്റാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കൾ ഒരു ഫോൺ എടുത്ത് കൈ കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള യൂട്യൂബില് കാർട്ടൂണോ മറ്റോ വെച്ച് കൊടുക്കുമ്പോൾ അവർ അത് കണ്ട് കണ്ടോണ്ടിരിക്കെ പക്ഷെ പണ്ട് കാലത്ത് ഈ ഫോൺ ന്നും ഇല്ലാതിരുന്ന കാലത്തും കുഞ്ഞുങ്ങൾ എങ്ങനെയാ വളർന്നിട്ടുള്ളത് അപ്പൊ മാതാപിതാക്കള് തന്നെയാണ് കുഞ്ഞിലെ കുട്ടികളിൽ ഈ ശീലം വളർത്തിയ എടുക്കുന്നത് അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാൽ തെറ്റുകാര്
ആ തീർച്ചയായും ഈ കുഞ്ഞിലേ നമ്മൾ ഈ ചുട്ടയിലെ ശീലം ചുടലവരെന്ന് പറയുന്നതിന്റെ കുട്ട് കുഞ്ഞിലെ നമ്മൾക്ക് എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നല്ലേ
നീ ഇങ്ങനാ വലുതാകുമ്പോ കാണിക്കുന്നത് ഈ വലുതായന് ശേഷം നീ ഇങ്ങനെ ആയത് എങ്ങനാ എന്ന് ചോയിച്ചു പിള്ളോരെ ഴല്ലെങ്കി അടിച്ചി അടിച്ച് അവരെ ഏഹ് പട്ടിണികിട്ടിയിട്ട് ഒന്നും കാര്യവും ഇല്ല കുഞ്ഞിലേ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു തലമുറയാണ് നന്നാവത്തുള്ളൂ ഒരിക്കലും വലുതായിട്ട് അവരെ മാറ്റാൻ ശ്രമിച്ചാൽ അവര് മാറത്തില്ല
അത് സത്യാണ് എന്ന് പറഞ്ഞ് പക്ഷെ ഈ പേരെന്റ്സ് കുഞ്ഞിലേ മുതല് ഏഹ് കു കുട്ടികളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് അങ്ങനെ വളർത്തുന്ന പേരെന്റ്സ് ഉണ്ട് ആ കുട്ടികളും ഒരി ഒരിക്കലും ആ ഒരു പക്ഷെ അവര് കുഞ്ഞിലേ മുതൽ തല്ലുകയും വഴക്ക്‌ പറയുകയും ചെയ്യുന്നത് അവര് നന്നാവാൻ വേൻണ്ടയിട്ടായിരിക്കും പക്ഷെ എന്റെ അഭിപ്രായ ത്തില് എപ്പോഴും എടുത്തിട്ട് അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്താൽ അവർ ഒരിക്കലും നന്നാവില്ല അവരോട് കുറച്ചൊക്കെ സ്നേഹത്തി ത്തോടെയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന കുട്ടികൾ മാത്രമേ നല്ല ഒരു ഇതാ ഇതായിട്ട് വളർന്ന് വരത്തുള്ളൂ അത് മാത്രമല്ല ഇപ്പൊ ഇന്നത്തെ കാലത്തെ സിനിമകള് ഈ കുട്ടികളെ മോശമായിട്ട് വഴിതെറ്റി ക്കാൻ സിനിമകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കാര്യം ഇന്ന് സിനിമകളിൽ കൂടുതലും ആം ആ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം അങ്ങനെ ഒരുപാട് സിനിമകളും ഇന്നത്തെ യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്
ഉണ്ട് തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട് ഈ സിനിമകളിൽ തന്നെയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ ചെയ്യാം അല്ലെ എങ്ങനെ അവരെ നശിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ അവർക്കൊരു പ്രതികാരം പ്രതികാര ബുദ്ധിയൊക്കെ കൂടുതലും കൊടുക്കുന്നത് സിനിമകളിലൂടെ കൊടുക്കും നല്ല സിനിമകളും ഉണ്ട് ചീത്ത സിനിമകളും ഉണ്ട് പക്ഷെ കൂടുതല് ആൾക്കാര് കാണാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു നെഗ റ്റീവ് അല്ലെങ്കിൽ ചീത്ത സിനിമകളിലോട്ടായിരിക്കും അതാണ് അപ്പം ആ ഒരു സിനിമയിൽ തന്നെ നല്ല കാര്യങ്ങൾ കാണും പക്ഷെ ആദ്യം തന്നെ സ്ട്രൈക്ക് ക്കെയ്യുന്നത് ആ ചീത്ത കാര്യത്തിലോട്ടായിരിക്കും നല്ല കാര്യം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നതും ഇല്ല അവര് ശ്രദ്ധിക്കുന്നതും ഇല്ല ആ ചീത്ത കാര്യം ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് ആയിരിക്കും പക്ഷെ അതായിരിക്കും അവര് കാണുന്നതും അവര് അവരുടെ ലൈഫിലോട്ട് അത് എടുക്കുന്നതും ആ ചീത്തകാര്യം തന്നൊയിയിരിക്കും
അതെ ആ ഹ് പറഞ്ഞത് സത്യാണ് അത് മാത്രല്ല പണ്ട് കാലത്ത് ശ്രദ്ധിച്ചാ നമുക്കറിയാം പണ്ട് ഒന്നും ഇന്ന് ഇന്ന് ഉള്ള പോലെത്തെ ത്തുള്ള അടി പിടികളോ അക്രമങ്ങളോ അല്ലെങ്കിൽ പീഡനങ്ങളോ അങ്ങനെ ഒരു ഒന്നും തന്നെ പണ്ട് കാലത്ത് ഇപ്പോ ഉള്ള അത്രയും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിന്റെറെയൊക്കെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത് അതെല്ലാം ഒരു കണക്കിന് പറഞ്ഞാൽ ഇത്തരം മോശമായ സിനിമകള്ടെ സിനിമകളെ ഒരിക്കലും ഞാൻ മോശമായിട്ട് ചിത്രീകരിക്കുന്നതല്ല നല്ല സിനിമകൾ ഒരുപാടുണ്ട് പക്ഷേ ചില സിനിമകൾ മനുഷ്യരെ മോശമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് കാര്യം സിനിമ സിനിമകളിലെ നെഗറ്റീവ് വശങ്ങൾ ചില മനുഷ്യരെ ഉൾക്കൊണ്ട് അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഏഹ് മനുഷ്യനെ ഒരു പരിധിവരെ ഏഹ് ഏഹ് വഴിതെറ്റിക്കാൻ ചില സിനിമകളെങ്കിലും കാരണമാകുന്നുണ്ട് എല്ലാ സിനിമകളെയും ഞാൻ പറയില്ല ചില സിനിമകൾ
ആ തീർച്ചയായും ചില സിനിമകളെ വരത്തുള്ളൂ ഒരു നൂറിൽ ഒരു പത്ത് ശതമാനം പക്ഷെ ആഹ് പത്ത് ശതമാനത്തിനാണ് ഫാൻ ബേസ് കൂടുതലും ആൾക്കാര് കാണാൻ ഇഷ്ടപ്പെടുന്നതും
അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല
പക്ഷെ നമ്മടെ എഥാർത്ത ജീവിതത്തെ തുറന്ന് കാട്ട്ന്ന ഒരുപാട് സിനിമകളുണ്ട് യഥാർ ത്ത ജീവിതത്തെ അനുഭവത്തെയൊക്കെ ഉദാഹര്ണത്തിന് ആട്ജീവിതം സിനിമ അതൊരു മനുഷ്യന് യഥാർത്ഥത്തിൽ അനുഭവിച്ച ആഹ് ആഹ് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സിനിമയായിട്ട് വന്ന്ട്ട്ള്ളത് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട്ന്ന് പറയുന്ന സിനിമ അതും പ്രളയം രണ്ടായിരത്തി പൈനെട്ടിലെ പ്രളയംത്തെ സംമ്മന്ധിച്ച്ള്ള സിനിമയാണ് ഇപ്പ അങ്ങനെയുള്ള സിനിമകളൊക്കെ ആണെങ്കില് നമ്മക്ക് നമ്മളെ കാെറച്ചൂടെ ബോധവാന്മാരാക്കാണ് ചെയ്യ്ന്നത് ഇങ്ങനെയെക്ക അവരത് കടന്നുപോയി അവരതിനെ അതിജീവി ച്ചത് എങ്ങനെയെല്ലാം അങ്ങെനെള്ള ഒരു അറിവാണ് അത്തരം സിനിമകൾ നമുക്ക് തെരുന്നത് ഹ് ഈ അട്ത്ത് ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ എറങ്ങിയിട്ട് ഇണ്ടായിരുന്നു ആ സിനിമ നമുക്കറിയാം അതില് വളരെ മോശമായിട്ട്ള്ള ഭാഷയാണ് ആ സിനിമയിൽ ഉപയോഗിച്ച്ട്ട്ള്ളത്
ആഹ്
അപ്പൊ അതെക്കെ മനുഷ്യരെ കൂട്തല് ഹ് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്
ആണ് തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട് ഇത് പർണ പോലെ ഇഷ്ടംപോലെ നല്ല നല്ല സിനിമകളുണ്ട് നല്ല ഇഷ് ടം പോലെ സിനിമകളുണ്ട് പക്ഷെ കൂട്തലും ആഹ് ഈ ചെല സിനിമകൾ ആയിക്കോട്ടെ അത് ആണ് ഈ എക്കാലം ഉണ്ടാക്ക്ന്നത് അത് പക്ഷെ ഈ ഒരു സെൻസർ ബോർഡോ ഒന്നും കട്ട് തീർന്നതൂല്ല അവിടെ ഒന്നും പറയുന്നില്ല കാര്യം നെഗറ്റീവും പോസ്റ്റീവും ഒണ്ടെങ്കിലെ ഒരു ലൈഫ് മുമ്പോട്ട് പോവത്താെള്ളൂ അത് ശെരിയാണ് ആഹ് എന്നാൽ പോലും ഇതിലെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവെരണം നല്ല സിനിമകള് മാത്രം കാരണം കുട് ട്ടികളൂടെ കാണ്ന്നതാണ് ഈ സിനിമകള് അപ്പാെ കുട്ടികളിലൂടെയാത് ഇൻഫ്ലുവെൻസിയ്യാൻ വല്ലി ഏഹ് കാണപ്പെട്ന്നുണ്ടത്
അതെ സത്യാണ് പർണത് എങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം വിളിക്കാം
ഓക്കെ ശെരി ശരി